ഹലോ
ഹലോ പറയെ ടാ
കേക്കാവോ
കേക്കാം.
ഞാൻ പിന്നെ സുഖം തന്നെ നിന്റെ ക്ലാസ്സൊക്കെ. അഫ്സത്തെ സുഖം എന്റെ ക്ലാസ്സൊക്കെ എങ്ങനെ പോണ്.
ക്ലാസ് ഒക്കെ നല്ല ട്ട ഫാണ് ആഹ് ഓൺലൈൻ ആടി എടുത്തെ
ഓ അപ്പം ക്ലാസ് എങ്ങനാ സമയം എങ്ങനാ?
ഷ ആട സമയം അങ്ങനെ റെക്കോർഡഡ് ക്ലാസ് ആണ് കൂടുതലും
അപ്പൊ അപ്പൊ ആ അപ്പൊ നിനക്ക് സമയത്ത് ത്തിനനുസരിച്ച് കേറി ക്ലാസ് കാണാ അങ്ങനാണാ
ആഹ് നമ്മളെ ഇഷ്ടത്തിനുസരിച് ക്ലാസ് കാണ. എക്സാമിന്റെ തലേന്ന് വരെ നമക്ക് ക്ക് റെക്കോർഡഡ് ക്ലാസലേ അപ്പൊ നമ്മുക്ക് എപ്പോ ണേലും കാണാം
ഓ ഓ എങ്ങനൊ ണ്ട് പഠിക്കാനൊക്കെ എങ്ങനുണ്ട്
ഓൺലൈൻ ആയോണ്ടായിരിക്കും നല്ല ട്ട ഫാണ് പോയി പഠിക്കുന്നവർക്ക് ഉ കിട്ടുമല്ലോ നമ്മള് പോയി പഠിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്യാ ക്ക് ഓൺലൈൻ ഇവിടെ പറ്റത്തില്ലല്ലോ ഉ
ഏഹ് മനസിലാവേ ക്ക ചെയ്യോ പഠിപ്പിക്കുന്നതൊക്കെ
ആടാ ഞാൻ ഇപ്പം ഒരു സാറിന്റെ ക്ലാസ് പർച്ചേസ് ചെയ്തോ പഠിക്കുന്ന അപ്പആ ഒരു സാർ ആ ഒരു സാറ് തന്നെയാണ് എല്ലാ സബ്ജക്ടും പഠിപ്പിക്കുന്നെ
ഓ അങ്ങനെ അങ്ങനെ ക്ലാസ് പർച്ചേസ് ചെയ്താ ല്ലേ പഠിക്കുന്നേ അല്ലാതെ ഇൻസ്റ്റി റ്റ്യൂട്ട് അങ്ങനയലല്ലേ
അല്ലല്ല ഞാൻ ഡയറക്റ്റ് ആയിട്ട് മദർ ബോർഡിലാണ് ഫണ്ട് അയച്ചേക്കുന്നത് അതിന് അതിനുള്ള ഫണ്ട് മാത്രം അയച്ചിട്ട് പർച്ചേസ് ചെയ്ത് ക്ലാസ് കാണാം. എന്നിട്ട് എക്സാം ടൈം ആവുമ്പോ രണ്ടു മാസം മുന്നേ. ഞാൻ ഇത് ചെയ്യും എന്താ ഫീസ് അടച്ച് എടുക്കും.
ഓ അങ്ങനെ ഇപ്പൊ നിനക്ക് എക്സാം കഴിഞ്ഞായിരുന്നോ?
ആഹ് കഴിഞ്ഞെടാ ഒരെണ്ണം കഴിഞ്ഞു ഒരറ്റംറ്റ് എഴുതി
ആണോ അതെങ്ങനെ ഉണ്ടായിരുന്ന്.
അത് ആക്ച്വലി ഞാൻ മൂന്ന് മാസെ ക്ലാസ് കണ്ടോ ള്ളെ ടീ ലേറ്റായി ഞാൻ ക്ലാസ്സ് എടുത്തപ്പഴേ
ഓ ഓ ഓ
അങ്ങന പിന്നെ എഴുതണ്ടാന്ന് വിചാരിച്ചിന്ന് പിന്നെ ഞാൻ വിചാരിച്ച് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം.
ആഹ് അങ്ങ
അങ്ങനെ എഴുതി ഉം
പാടാണല്ല
നല്ല ടഫാന്ന് നല്ല ടഫാന്ന് വച്ചാ നല്ല ടഫാ നല്ല ടൈം അതിൽ ഇരിക്കണം നമ്മളിപ്പം ആ പോയ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് രാവിലോട്ട് വൈകുനേരം വരെ ഇരുന്നിട്ട് പിന്നെ വ് വന്നിട്ട് പഠിക്കാലോ ഇതൊരു ദിവസം ഫുള്ള് ക്ലാസ് കാണാൻ തന്നെ വേണം
തന്നെ തന്നെ നല്ല ഹാർഡ് വർക്ക് ഇട്ടാൽ ഇങ്ങനത്തെ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ പാസ്സ് ആവാൻ പറ്റത്തൊള്ളൂ
സത്യം അല്ല ആഹ് നീ ഇപ്പ പോയല്ലേ പഠിക്കുന്നേ
ആഹ് ഞാൻ പോയിയ പഠിക്കുന്ന ഞാൻ അവിടെ ആഹ് ന്തുവാ തിരുവനന്തപുരത്ത് ഹോസ്റ്റലിൽ നിന്നാ പഠിച്ചുകൊണ്ടിരുന്നെ എനിക്കിപ്പക്ലാസ് കഴിഞ്ഞ് ഹോസ്റ്റലൊക്കെ കൊഴപ്പില്ലടി പക്ഷെ ഫുഡിന്റെ കാര്യത്തില് പ്രശ്നം തന്നെയാണ് നല്ല ഫുഡ് ആണോന്ന് ചോദിച്ചാ കൊഴപ്പില്ലാത്ത രീതില് ഫുഡ് എന്നാലും ചില സമയങ്ങളിലൊക്കെ ഫുഡ് കഴിക്കുമ്പോ നേരെ ഇങ്ങ് വീട്ടി വന്നാ മതിന്ന് തോന്നും അങ്ങനത്തെ രീതിയിലുള്ള ഫുഡ്ബോളെക്കെ ഉണ്ട് പിന്നെ പിളളരൊക്കെ കംപ്ലൈയിൻ്റെയ്യാറുണ്ട്
ആഹ് ആഹ് അപ്പൊ ആഹ് അപ്പൊ അവിടെ എങ്ങനെ എത്രനാൾ നീ കഴിഞ്ഞില്ലേ അത്
ആഹ് എനിക്കിപ്പ കഴിഞ്ഞ് എനിക്ക് ഇപ്പം ആ ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഇപ്പ വീട്ടിലൊണ്ട് എനിക്ക് എക്സാം ആയിരുന്നു ഈ ഇടക്ക് അപ്പൊ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ നിക്കുവാ എക്സാം ഒക്കെ നമുക്ക് പിന്നെ നിങ്ങളെ പോലെ എഴുതുവല്ലല്ലോ കമ്പ്യൂട്ടറൈസ്ഡ് അല്ലേ
ഓ യു എസ് ആണല്ലേ ഉം ഉം ഉം
അതാകുമ്പം പിന്നെ എംസിക്യൂ വരുന്നു അപ്പൊ നല്ല പാടായിരുന്നെ ഇതിനകത്ത് എംസിക്യൂ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുമ്പോ നമുക്ക് രണ്ട് ആൻസ് നാല് ഓപ്ഷൻ ഒണ്ടെങ്കിലും കറക്റ്റ് രണ്ട് ആൻസർ കിട്ടും നമ്മള് ക്വസ്റ്റ്യനില് ചെയ്യുമ്പോ
നെ നമുക്ക് മനസ്സിലാവോ രണ്ട് ആൻസർ ആണ് ഇതിനക ആഹ്
ആഹ് അത് നമുക്ക് കാരണം നാല് ഓപ്ഷനിൽ രണ്ടെണ്ണം തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാവും
ഓ ഓ
പക്ഷേ ഈ ബാക്കിയുള്ള രണ്ട് ഓപ്ഷനില് ഏതാണ് ശരിയെന്ന് മനസ്സിലാവാൻ ഭയങ്കര പാടാ
പാടാണ് ഉം
അത് അതിന്ന് നമ്മള് പിന്നെ അവരെന്താണോ ഉദ്ദേശി ക്കുന്നത് ആ രീതിയിലുള്ള ആൻസർ ആയിരിക്കണം നമ്മള് കുത്തണ്ടത് അപ്പ അപ്പാ അങ്ങനെ വരുമ്പം ആ ഭയങ്കര പാടാണ് കാരണം നമുക്ക് കൺഫ്യൂഷൻ ആയി പോകുവേ ഏതാണ് നമ്മൾ എടുക്കേണ്ടത് എന്നൊരു സംഭവം അടിക്കും അപ്പ അതുകൊണ്ട് തന്നെ ഭയങ്കര പാടാണ്
ആഹ് അപ്പോഴത്തേക്കേടാ ഈ എം സി ക്യു മോഡൽ എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണും
നമുക്ക് നൂറ് ക്വസ്റ്റ്യൻസ് ഒണ്ട് എംസിക്യു മൂന്ന് മണിക്കൂറും ആ മൂന്ന് മണിക്കൂറ് നൂറ് ക്വസ്റ്റ്യൻസ് അതിനകത്ത് പ്രോബ്ലം ഉണ്ട് തിയറിയും ഉണ്ട്
ഓ ഓ
ആഹ് അത് കഴിഞ്ഞിട്ട് യഥാർത്ഥത്തിൽ നാല് മണിക്കൂറാണ് എ എക്സാമ് മൂന്ന് മണിക്കൂർ എക് ഏസ് എക്സാമ് എംസിക്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് അത് പാസ് ആവണം അതിന് അതിനൊരു ഫിഫ്റ്റി പെർസെന്റേജോളം കറക്റ്റ് ആയാൽ മാത്രമേ നമുക്ക് എസ് എ കിട്ടത്തുള്ളൂ
ആ എസ്എ എത്രണ്ണം കാണും
എസ് എസ് എ ന ആഹ് എസ് എനകത്ത് രണ്ട് സിനേറിയോ വെച്ചിട്ടാണ് എസ് എ ഉള്ളത് അതിനകത്ത് തന്നെ ഒരു ഒരു സിനേ ഒരു സിനേറിയോയില് ഒരു ആറേഴ് ക്വസ് റ്റിയൻസ് കാണും അങ്ങനെ ഒരു പന്ത്രണ്ട് പതിമൂന്ന് ആഹ് ഒരു പന്ത്രണ്ട് പതിമൂന്ന് ക്വസ്റ്റ്യൻസ് എസ് എ കാണും പക്ഷെ ഇതില് എസ് എ ക്ക് ഇത്രയും ക്വസ്റ്റ്യൻസും കാണും പിന്നെ ടൈമും കുറവാ നമ്മൾ അതേപോലെ കീബോർഡ് വെച്ചല്ലേ അടിക്കുന്നത് അപ്പൊ കീബോർഡിനകത്ത് അടിച്ച് പടിച്ചില്ലെങ്കില് നമുക്ക് അവിടെ ചെല്ലുമ്പോ സമയോം കിട്ടത്തില്ല അടിക്കാനും പാടായിരിക്കും പിന്നെ സിനേറി യം ഒരു വല്യ സിനേറിയേം ആയിരിക്കും അപ്പൊ അതൊക്കെ വായിച്ച് വരുമ്പോ ടൈമ് പോകും പിന്നെ എം സിക്ക് ഇത്ര ശ ശതമാനം കിട്ടിയാൽ മാത്രേ എസ് എ കിട്ടത്തുള്ളൂ അല്ലെങ്കില് എസ് എ കേറ എസ് എ ഓപ്പൺ ആവത്തില്ല
ആഹ് അപ്പൊ ഈ അമ്പത് ശതമാനത്തോളം മാർക്ക് ഇങ്ങൾക്ക് കി ട്ടിയെന്ന് വെച്ചോ അപ്പോഴ്ത്തേക്കും ഈ എസ് എ ഏതെങ്കിലും ഒരണ്ണം അറ്റൻഡ് ചെയ്താലും ഏഹ് ഓക്കെ ആവും പാസ് ആവാൻ ചാൻസ് ഉണ്ടോ ഇല്ലല്ലേ
നമുക്ക് എസ് എ കിട്ടിയില്ലന്ന് വിചാരിച്ചാ ഓക്കെ പാസ് ആവത്തില്ല എന്ന് ഉറപ്പിക്കാൻ പറ്റും എസ് എ കിട്ടിയിലെങ്കി ഇനി എസ് എ കി ട്ടിയാ ഒരു ഫിഫ്റ്റി പേഴ്‌സന്റെജ് ചാൻസ് ഉണ്ട് എന്തുവാ പാസ്സ് ഫിഫ്റ്റി പേഴ്‌സന്റെജ് ചാൻസ് ഉണ്ട് പോവാനും. പിന്നെ നമ്മുടെ ഇതിനകത്ത്ന്ന് പറയുന്നത് ഈ ചിലപ്പോ ഈ എസ് എ കയറിയാലും ഒരു കൊറച്ച് മാർക്കിന് വേണ്ടിട്ട് മാർക്ക് കിട്ടാതെ തോറ്റു പോവും അങ്ങനത്തെ രീതിയിലാണ് അതേപോലെ ആഹ് നമുക്കിപ്പം ഇത്ര ശതമാനം ഉണ്ട്ന്ന് പറഞ്ഞ് കേയറിയാല് എത്ര മാർക്ക് കി ന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല കാരണം ഈ വെയ്റ്റെജ് നമുക്ക് അറിയത്തില്ല ഇവരിടുന്ന ക്യസ്റ്റിയൻ അത് ഇതുവരയിട്ട് ആർക്കു അറിഞ്ഞൂട എങ്ങനെയാണ് ഈ വെയ്റ്റേ്ജ് എന്നുള്ള കാര്യം
ആഹ് ആഹ് ആഹ്
അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഇപ്പ രണ്ട് മാർക്കിന്റെ ആണാ മൂന്ന് മാർക്കി ന്റെയാണോ അഞ്ച് മാർക്കിന്റെ ആണോ അങ്ങനെ ഒന്നും അറിയത്തില്ല
ഓഹ് നമ്മക്ക് പ്രേഡിക്ഷൻ ഉണ്ട് നിങ്ങൾക്ക് അതില്ലല്ലേ
ആഹ് ഇല്ല ഇല്ല നമുക്ക് ഈ ക്യസ്റ്റിയൻസ് എത്ര മാർക്കിന്റെയാന്ന് കൂടി അറിയാൻ പ റ്റാതെയാണ് നമ്മൾ ചെയ്യേണ്ടത് അതാണ് ഏറ്റവും പ്രശ്നം അല്ലെങ്കിൽ നമുക്ക് കണക്ക് കൂട്ടെങ്കിലും ചെയ്യാം ഓക്കെ ഇതിന് ഇത്രമാർക്ക് കിട്ടും ഇതിന് എത്രമാർക്ക് കി
ആഹ് പ്രോബ്ലം വരമ്പം ഫോർമാറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാ അതിൽ തന്നെയാണോ
നമ്മള് അല്ല ഇല്ല പ്രോബ്ലം മാത്രേ ഉള്ളൂ നമുക്ക് അവര് ഒരു പെൻസിലും പേപ്പറും തരും ഇതിനകത്ത് ഭയങ്കര ചെക്കിങ്ങേക്കെയാ നമ്മള് കേറുമ്പോ തന്നെ നമ്മൾ ഈ കമ്മലും വളയും അങ്ങനെ ഒന്നും ഒരു കാര്യങ്ങളും ഇട്ടൂടാ മെറ്റൽസ് വെച്ചിട്ടുള്ള ഒരു സാധനവും ഇട്ടൂടാ
ഹും ഹും ഹും
അങ്ങനുണ്ട് അപ്പൊ അവര് അതൊക്കെ ചെക്ക് ചെയ്തിട്ട് അകത്ത് കയറ്റത്തുള്ളൂ അവരെ ആകിക്കൂടി നമ്മടെ ഒരു ഐഡിയും ഒരു ഐ ഡി മാത്രമേ നമ്മുടെ കൈൽ വെയ്ക്കാവു ഐഡിയും കാൽക്കുലേറ്ററും പിന്നെ നമ്മുടെ കയ്യിൽ വെക്കുന്നത് അവര് തരുന്ന ഒരു പെൻസിലും പേപ്പറുവാ പേപ്പർ അവർ എത്ര വേണമെങ്കിലും തരും ആ പേപ്പറിൽ വേണം നമ്മൾ ഈ പ്രോബ്ലംസ് വരമ്പം കണക്കൂട്ടി ചെയ്യാനായിട്ട്
ഓഹ് അപ്പൊ നിങ്ങൾക്ക് എം സി ക്യു മോഡലും ഏഹ് തിയറിയൊക്കെ ലാപ്ടോപ്പിലും അല്ലാ സിസ്റ്റത്തിലും ബാക്കിയുള്ളതെല്ലാം പേപ്പറിൽ പ്രോബ്ലം പേപ്പറിലും ചെയ്യണം അല്ലേ
എല്ലാ സിസ്റ്റത്തിലാണ് നമ്മക്ക് പക്ഷെ അവര് പ്രോബ്ലം ചെയ്യാനായിട്ട് കാരണം നമ്മുടെ കൈയിൽ ഒന്നും ഇല്ലല്ലോ നമ്മള് എഴുതി ചെയ്യാനായിട്ട് അതുകൊണ്ട് അവര് നമുക്ക് പെൻസിലും പേപ്പറും തരുന്നേ ഉള്ളൂ
ഓ നിങ്ങളെ ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ആയിട്ട് അത് കറക്റ്റ് ആയിട്ട് സിസ്റ്റത്തിൽ അടിക്കണം
എടി നമുക്ക് എം സി കൂ അല്ലേ അപ്പൊ എം സി കൂ ആവുമ്പോൾ നമുക്ക് നാല് ഓപ്ഷൻസ് കാണും ഇപ്പോ പ്രോബ്ലം ആവുമ്പോ നാല ഉത്തരം കാണും
ആഹ്
അപ്പൊ നമ്മളത് എ ബുക്ക് ആ പേപ്പറിൽ എഴുതി ചെയ്യുമ്പോൾ നമുക്ക് താണോ ആൻസർ കി ട്ടിയത് അത് വെച്ചായിരിക്കും നമ്മൾ അതിനകത്ത് നിന്ന് കണ്ടുപിടുന്നത് ആ നാല് ഓപ്ഷനി ഉണ്ടോന്ന് കണ്ടുപിടിക്കുന്നത്
ആ ഹ ഹ ഉം. മനസിലായി മനസ്സിലായി ഉം
പിന്നെ എന്തുവാ എസ് ഐക്കും പ്രോബ്ലം വരും എസ് ഐക്ക് പ്രോബ്ലം വരുമ്പോ എസ് ഐയില് നമ്മൾ ആ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്തെന്നും കൂടി കാണിക്കേണ്ടി വരും
ഓഹ് ഓഹ് ഓഹ്
എം സി കു വിനകത്ത് ഓപ്ഷൻ ഉണ്ട് പക്ഷെ എസ് അതിനകത്ത് വരുമ്പോ നമ്മൾ അത് എങ്ങനെ ചെയ്തും കൂടി കാണിക്കേണ്ടി വരും
അങ്ങന
നല്ല ടഫാണല്ലോ അപ്പം
തന്നെ തന്നാ നല്ല പാടാ ഈ സമയത്തിന്റെ പ്രശ്നങ്ങളും
ആഹ് നമ്മളില്ലേ എക്സാം എഴുന്നണക്ക് തന്നെ നോ നമുക്കൊരു ബുക്ക്ലെറ്റെരും അ അങ്ങനെ പേന പെൻസില് സ്കെയില് അങ്ങനത്തെ സാധനങ്ങളും പിന്നെ ഹോൾ ടിക്കറ്റും ആ കാൽക്കുലേറ്ററും കൊണ്ട് കേയറാം ഫയലോ സയോ പാട്ടയോ ഒന്നും എടുത്തുകൂടാം അങ്ങനെ
ആഹ് നമുക്ക് ഇവിടെ വെള്ളം ഒന്നും എടുത്തൂട നമുക്ക് അവര് പുറ ത്ത് ഒരു വെള്ളം കുടിക്കാനും ബാത്റൂമിൽ പോകാനുള്ള സ്ഥലമുണ്ട് അപ്പൊ അവിടെ കഴിഞ്ഞിട്ട് പിന്നെ ഈ നാല് മണിക്കൂറ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല
നമ്മക്ക് അങ്ങനെയല്ല നമ്മക്ക് ഒര് അവര് മിനറൽ വാട്ട്റ് അവര് തന്നെ പ്രൊവൈഡെയ്യും നമ്ക്ക്
ആന്നോ നമ്മക്ക് ഇവിടെ അങ്ങനൊന്നും ഇല്ല നമ്മ കിന് വെള്ളം കുടിക്കണാെങ്കി തന്നെ നമ്മള് പോയാ ആ ടൈമ്ങ്ങനെ പൊക്കൊണ്ടിരിക്കും ടൈമ് സ്റ്റോപ്പെയ്യാൻ പറ്റത്തില്ലാ അപ്പ ആ അതുകൊണ്ട് തന്നെ എല്ലാരും വെള്ളം കുടിച്ചിട്ടൊക്കെ കേറത്തുള്ളൂ അങ്ങനെയൊക്കെ അവസ്ഥയ
ആഹ് ആഹ് ഓ അങ്ങനെയാണല്ലേ
എന്തായാലും നല്ല പാടായിരുന്നു ഇനി ഈ ഇടയ്ക്ക് റിസൾട്ട് വരും അപ്പൊ അറിയാൻ പറ്റി ജയിക്കു ഇല്ലയോന്നുള്ള കാര്യം
ഉം ഇതൊക്കെ എത്ര അറ്റംറ്റ് ഇനിയിപ്പം അടുത്ത അറ്റംറ്റ് എന്ന
ഇനി ഞാനിപ്പോ പാർട്ട് വണ് പാർട്ട ടൂ ഉണ്ട് ഇപ്പോ ഞാൻ പാർട്ട് ടൂവിന്റെ എക്സാമാണ് ഇപ്പൾ എഴുതി വെച്ചേക്കുന്നത് ഇനി അടുത് ത്ത എക്സാം ഉണ്ട് അപ്പൊ അത്നി അടുത്ത വിൻഡോൽ എഴുതണം ഇനി ഇതിനുള്ള പഠിച്ചൊണ്ടിരിക്കുവായിരുന്നു ഞാൻ
ആഹ് എന്തായാലും നല്ലോണ്ണം പഠിക്ക്
അതെ
വേറ ചെയ്യാൻ പറ്റത്തില്ല എങ്ങനെ ഇല്ല എടുത്തു പോയ്പ പഠിച്ചിടത്തല്ലേ പറ്റു
അതായിനി എന്തായാലും പാസ്സായേ പറ്റത്തുള്ളൂ ഇനിയിപ്പോ ക്ലാസ് കേക്കുവായിരുന്നാ
ആഹ് ഞായി കുറച് കഴിയുമ്പോ ക്ലാസ് കേൾക്കും
ആണോ എന്നാ നീ പഠിച്ചോ ഞാൻ വിളിക്കാൻ നിന്നെ ഓക്കെ ശെരി
ശരി